ഹലോ
ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടാ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട്
ആഹ് ഓക്കേ എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങള് ആ ഇങ്ങനെ പോകുന്നുണ്ട് ആഹ് അതെ കൊറേ നാളായല്ലോ വിളിച്ചിട്ട് ഒരുപാട് ന അതെ ഒരുപാട് നാളായി സംസാരിച്ചിട്ട് ആഹ് പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ജലദോഷവും പനിയും ഒക്കെ അല്ലേ ഞാനും കൊറേ നാള് അങ്ങനെ ആയിരുന്നു ആഹ് മഞ്ഞപ്പിത്തം ഇനി ഇപ്പോൾ കൊതുക് ശല്യം കൂടിയില്ലേ ഡെങ്കിപ്പനീൻ്റെ സമയമായി മഴ
ആഹ് അത് പറയുമ്പളാ എന്റെ ഉപ്പാക്ക്‌ ഡെങ്കിപ്പനിയാണ് റെസ്റ്റിലാണിപ്പോ
ആഹ് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഏകദേശം എല്ലാരും വിളിക്കുന്ന എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറയുന്നത് ജലദോഷം പനി ഡെ ങ്കിപ്പനി മഞ്ഞപ്പിത്തം തന്നെ ആന്ന് പറയുന്നത് എല്ലാ ർക്കും എന്തെങ്കിലുമൊക്കെ മഴക്കാലം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രോഗം വന്നോണ്ടേ ഇരിക്കും നമ്മള്
സ്കൂളിലും തന്നെ വീട്ടിലും പനിയുണ്ടെങ്കിൽ കുട്ടികളെ വിടരുതന്ന് പറഞ്ഞ് പ്രത്യേകം സാറൻമാർ പറഞ്ഞിട്ടുണ്ട്
ആഹ് അതെ കാരണം കു ഒരു കുട്ടികൾക്ക് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ വേറെ കുട്ടികൾക്കും അത് കൊടുക്കു വല്ലോ പിന്നെ ആ സ്കൂളില് മൊത്തം വന്നിട്ടേ അത് പോകൂള്ളൂ സ്കൂളിൽ മാ ത്രല്ലല്ലോ സ്കൂളിലാണല്ലോ എല്ലാ കുട്ടികളും വരുന്നത് ആ കുട്ടിയോള് ഓരോരാളും ഓരോരേ കുടുംബ ത്തിലേക്ക് കൊണ്ട് കൊടുക്കൂല്ലേ ഒരു കുട്ടീന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടേൽ എന്തായാലും അമ്മ പരിചരിക്കും അപ്പൊ അമ്മക്ക് വരും അമ്മേൻ്റെ കൂടെ ബാക്കിയുള്ള അച്ഛൻ പിന്നെ ചേച്ചിമാര് അനിയത്തിമാര് ഉമ്മാ ആ എല്ലാർക്കും ഓരോരാക്കും ഓരോരോ രീതിക്ക് വന്നിട്ടേ പോവയൊള്ളു എല്ലാർക്കും ഒരു പോലത്തെ ആയിരി ക്കൂലല്ലോ രോഗരക്ഷണങ്ങള് ഒരാക്ക് പനിയും ഛർദിയായിരിക്കും ഒരാക്ക് പനിയും വയറിളക്കവും ആയിരിക്കും അങ്ങനെ എല്ലാർ ക്കും വേറെ വേറെ രീതിക്കാണ് രോഗങ്ങള് വന്ന് പോകുന്നത്. അതെ ഭയങ്കര ബുദ്ധിമുട്ടാണത് ഭക്ഷണം കഴിച്ചോ ആഹ് ഭക്ഷണവൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ് അപ്പഴാണ് ഞാന് ഓർ ർമ്മ വന്നിട്ടിങ്ങനെ വിളിച്ചത്
ഉം
കുട്ടികളൊക്കെ നല്ലോണം പഠിക്കുന്നുണ്ടോ
കൊഴപ്പവില്ല പോവുന്നു അങ്ങനെ പഠിച്ചു പോണു
ആഹ് മോള് ഏ മോളില്ലേ
ആഹ് എനിക്കൊരു മോളുണ്ട് മോള് രണ്ടാം ക്ലാസ് ല് മോന് നാ നാലാം ക്ലാസ്സിലുംആണ്.
ആഹ് മോളയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണം കെട്ടോ ഇപ്പൊ. ആഹ് വിദ്യാഭ്യാസംന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റാണ് കാരണം ഏഹ് ഇപ്പൊ തന്നെ നമ്മളൊരുപാട് വാർത്തകള് കേക്ക്‌ന്നുണ്ടല്ലോ? പെങ്കുട്ടിയേളൊക്കെ കല്യാണം കഴിച്ച് പോയിട്ടേ ഭർത്താവിന്റെ വീ ട്ട്പോയിട്ട് എത്ര നാള് എത്ര നാള്കളിങ്ങനെ കടന്നു പോയാലും ഈ പെങ്കു കുട്ടി കല്യാണം കഴിച്ചിട്ട് വേറൊരു വീട്ടില് പോകുന്ന അവസ്ഥ ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല എന്നാ തോന്നുന്നത്. കാരണം അവിടെയിള്ള ആൾക്കാര് നമ്മള് മാറി ചിന്തിക്കുന്നില്ലല്ലോ? വീണ്ടും വീണ്ടും നമ്മള് പഴയ
അതന്നെ ഇവ്ട്ത്തെ ഇവ്ട്ത്തെമ്മീപ്പീ ഒന്നും അങ്ങനെ ജോലിക്ക് പോകാൻ താല്പര്യടുന്നോരല്ല എന്റെ ഇവിട്ത്തെ അപ്പൊ ഞാൻ ഇന്റെ മോളോട് പറയും പഠിച്ചൊരു വ ക്കിലെത്തിച്ചരും ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും. പിന്നെ ഭാവിയില് എന്ത് സംഭവിച്ചാലും ജോലിക്കേറാലോ?
ക്കേറാലോ? ആഹ് അതെ ഒരു വിദ്യാഭ്യാസം നമ്മളെ കൈ ആഹ് വിദ്യാഭ്യാസെന്തെങ്കിലും നമ്മളെ കയ്യില്ണ്ടെങ്കില് പിന്നെ നമുക്ക് അതും കൊണ്ട് മുന്നോട്ടേക്ക് പോവാൻ വേണ്ടി പ റ്റോല്ലോ? നമുക്ക് പിന്നെ നമ്മളെ കൂടെ ആരെ ആഹ് നമ്മളെ കൂടെ ആരെങ്കിലും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ജീവി ക്കാൻ വേണ്ടിപറ്റും. ആ പൈസ ഒണ്ട്. ല്ല ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോ ഇപ്പത്തെ കാലത്തൊരു കൊറഞ്ഞതൊരു എട്ടായിരോ പത്തായിരോങ്കി നമ്മള കയ്യില് കിട്ടൂല്ലേ? വേറെ ലോണോ കാര്യങ്ങളൊന്നൂല്ലെങ്കി വേറെ കടബാധ്യതകളൊന്നും ഇല്ലെങ്കില് അതിനെ കൊണ്ട് എങ്ങനെങ്കിലൊക്കെ തട്ടിമുട്ടി പോവാം. പിന്നെ അവടെന്ന് നമ്മക്ക് വിദ്യാഭ്യാ സം നമ്മളെ കയ്യില്ണ്ടെങ്കി നമുക്ക് നമ്മളൊരു അടിത്തറ പാകിക്കൊടുത്തഴിഞ്ഞട്ടുണ്ടെങ്കില് പിന്നെ അവരിക്ക് അതിൽ പിടിച്ചിട്ട് കേറാൻ വേണ്ടി പറ്റും. ഇപ്പോ ഒരുപാട് എന്താ പറയ നമുക്ക് ദൂരെ നിന്നിട്ട് പഠിക്കണ്ട ഒരുപാട് കോഴ്സുകള്ണ്ടല്ലോ അല്ലെ? ഇപ്പൊ ഡിഗ്രിക്കായാലും നമ്മള് ദൂരെ നിന്നിട്ട് പഠിക്കണ്ട ഒരുപാട് കോഴ്സുകള്ണ്ടല്ലോ? പ്പൊ എന്തെങ്കിലും ഒരു ബേ ആഹ് കുട്ടിയേള്
ക്കാനും പേടിയാണേ.
ഠിക്കാനും പേടിയാണേ. ആഹാ അതും ശരിയാണ് ദൂരെ നിന്ന് അതെ അതെ അതെ ദൂരെ പറഞ്ഞ് പോണത് കുട്ടികളെ പറഞ്ഞിട്ടും കാര്യല്ല. കുട്ടിയേ ചെ ചെല കുട്ടികളും ശരിയില്ല ചെല സമൂഹവും ശരിയി അങ്ങനെ വേണം പറയാൻ വേണ്ടീട്ട് കുട്ടികള് നന്നായ ചെല ഇപ്പം സമൂഹം മോശാവും സമൂഹം നന്നായ സമൂഹം നന്നാകൻ പോകുന്നില്ല അത് വേറെ കാര്യം. അത് അപ്പൊ കു കുട്ടിയക്കെ എന്തെങ്കിലും പ്രഷ ഉണ്ടാവോ എല്ലാ കുട്ടികളും ഒരുപോലത്തെ സാഹചര്യത്തിന്ന് വരുന്നവരല്ലല്ലോ അപ്പൊ അവര് ഓരോരോ സ്ഥലത്ത് പോകുന്ന സമയത്ത് അവരെ കൂടെയുള്ളവര് നമ്മളീ പറയിലേ ചന്ദനം ചാരിയ ചന്ദനം മണക്കും ചാണകം ചാരിയ ചാണകം മണക്കുന്ന് പറയില്ലേ അതുപോലെ ഇവര് കൂടെയുള്ള കുട്ടേളെ എങ്ങനത്തെ കുട്ടികളാന്ന് നമുക്ക് അറിയില്ലല്ലോ ചെല കുട്ടികളെ ഇപ്പൊ പെൺകുട്ടികളൊക്കെ കള്ളെല്ലാം കുടിക്കുന്നുണ്ട്. കള്ള് കുടിക്കും പുകവലിക്കുന്ന കുട്ടികളുണ്ട് അപ്പൊ ഇവരെ കു ട്ടത്തിലെല്ലാം കൂടിയിട്ടുണ്ടെങ്കില് ആഹ് നമ്മളെ കുട്ടികളും വിചാരിക്കും ഇതെല്ലാം സാധാരണ എല്ലാരും ചെയ്യുന്ന കാര്യാണ്. അതൊന്നും ചെയ്യുന്നയില് തെറ്റില്ലാന്ന് വിചാരിക്കും മാതാപിതാക്കൾ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കില് നമ്മള് പൊറത്തേക്കെല്ലാം പറഞ്ഞയക്കുന്ന സമയത്ത് ആ ഒരു രീതിക്ക് നമ്മള് വിചാരി ഇപ്പൊ അവർ പഠിക്കുന്നുണ്ട്. അവരെ ചെലവുകളെല്ലാം നമ്മള് നോക്കും അവര് പഠിക്കുന്നുണ്ടന്ന് വിചാരിക്കും പക്ഷെ എപ്പോഴും നമ്മളെ കണ്ണ് അവരെ മേലില് വേണം ഇല്ലെങ്കില് കുട്ടികൾ ഇതുപോലെ ഓരോരോന്നൽ പോയി പെടുന്നത് കൂടും പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് ആൺകുട്ടി കുട്ട്യാളെ നമ്മള് ദൂരത്തേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ആഹ് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എഹ് ആങ്കുട്ടിയാളെ കൂട്ടത്തിലുള്ളവര് പലരും കള്ളു കുടിക്കുന്നവരായിരിക്കും. ആഹ് കഞ്ചാവ് വലിക്കുന്ന ഇപ്പൊ കള്ളൊന്നും ഒന്നുംല്ല കഞ്ചാവാന്ന് നിക്ക്ന്നത് അപ്പോ ഈ ആഹ് അതാണ് കൂടുതല്ള്ളത് എല്ലാരും ആഹ് അങ്ങനെയാണല്ലോ കാരണം എല്ലാരും ലഹരി പദാർത്ഥങ്ങളോട് ഭയങ്കരമായിട്ട് ഏഹ് ഏഹ് എന്താ പറയാ അതിനോട് ഒപ്പം പോയിരിക്ക ഇപ്പൊ കുട്ടികള് അപ്പൊ അവര്ക്ക് അതിനെ കൊണ്ടുള്ള ദോഷം എന്താന്ന് മനസ്സിലാവ്ന്നില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ആൺകുട്ടികളെയെല്ലാം പൊറത്തേക്ക് പഠിക്കാൻ വിട്ടഴിഞ്ഞട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധി ക്കണം നമ്മളെ ഫാമിലി നമ്മളെ കുടുംബക്കാര് കറക് ക്റ്റായിട്ട് അവരെ എ നോക്കുന്നില്ല അച്ഛനും അമ്മയും കറക്റ്റായിട്ട് അവരെ നോക്കുന്നില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ വലയത്തിൽ നിന്ന് ചാടി കടക്കും പിന്നെ അവര് ആ ഒരു രീതിക്കായി റ്റ്നവരെ പിടികിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാ. അതാണ് പ്രശ്നം അതുകൊണ്ട് ആഹ് ആഹ് അതാ പിന്നെ ആഹ് പെങ്കുട്ടിയാളെ പിന്നെ നമുക്ക് എങ്ങനെങ്കിലും തിരിച്ച് കൊണ്ടുവരോങ്കും ചെയ്യാം ആങ്കുട്ടിയാളെ നമ്മ ക്കങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ആൺുട്ടികളൊരു പ്രായം കടന്നഴിഞ്ഞട്ടുണ്ടെങ്കിൽ അവര്ക്ക് എങ്ങനെയും എന്താ ആരും അവരെ ഏഹ് കാര്യത്തിൽ എടപെടെണ്ടന്നുള്ള രീതിക്കാവും. ആഹ് ഓക്കെ ഓക്കെ ആഹ് അപ്പോ അങ്ങനെയുള്ള രീതിക്കാണ് ആൺകുട്ടിയാളെ കാര്യം വരുന്നത് അഹോണ്ട് ആൺകു ട്ടിയാളെ കാര്യത്തിൽ നമ്മള് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കണം അവരെങ്ങനെ പഠി ക്കുന്നു എവിടെ പോകുന്ന് ഏത് ചങ്ങാത്തി ചങ്ങാതികളെ കാണ്ന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം.
ഉം നമ്മളൊന്നും ഒഴിച്ച്ടാൻ പറ്റൂലേയ് ശ്രദ്ധ എപ്പയും വാണം.
വാണം ആഹ് അതെ അവരെ ശ്രദ്ധ ആഹ്
കൺവെട്ട്നിന്ന് പഠിക്ക പൊറത്തോടിം പോവാൻ പറ്റൂലാറിം ഞാനെപ്പഴും.
ആഹ് നമ്മളെ കൺവെട്ടത്ത്ന്ന് പഠിച്ച് ച്ചിലെങ്കിലും അവര് അറ്റ്ലീസ്റ്റ് ദൂരെയാന്ന് അവര് പഠിക്കുന്നെയെങ്കിലും നമ്മള് എ പ്പഴും അവരെ ഇങ്ങനെ നിരീക്ഷിച്ച് കൊണ്ടേ ഇരിക്കുന്ന് എന്നുള്ളൊരു തോന്നൽ അവരി ക്ക് വേണം പിന്നെ അതുപോലെ തന്നെ ഏഹ് പ നമ്മളെ മതപഠനങ്ങളിലെല്ലാം പറയൊല്ലോ നമ്മളെ എപ്പോഴും എഹ് ഒര് രാളെ മ്മളെ പേടി എപ്പൊഴും വേണം അത്പ്പൊഒരു ന തിന്മ ചെയ്യുന്ന സമയത്തും നമ്മളെ നന്മയിലേക്ക് ഒരു ആകർഷണം എപ്പഴും കുട്ടിയാക്ക് വേണം അത് ചെയ്തു കഴിഞ്ഞ്ട്ട്ണ്ടെങ്കില് അത് തെറ്റാന്നെന്നുള്ളരു തോന്നൽ എപ്പൊഴും കുട്ടിയാക്ക് വേണം ഒന്നിനോടും ഭയുല്ല ഒന്നും ചെയ്യുന്ന തെറ്റല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ അതിലേ ക്കെന്നെ ആയിപ്പോവും അതാണ് പ്രശ്നം അതെ അതോണ്ട് കുട്ടിയാളെ വളർത്തുന്ന സമയ ത്ത് ഭ ഭയങ്കരൊരു ആഹ് അതെ കുട്ടിയാള് കാണുന്നതും അതെന്നെയാ ങ്ങനെ കണ്ട് ആഹ് അതെ ഇതൊന്നും ഇ തെല്ലാം ഭയങ്കര സാധാരണാണ് എന്ന് എല്ലാരും ഇങ്ങനെ വരുത്തി വെച്ചിരിക്ക സാമൂഹ മാധ്യങ്ങളിൽ ഇട്ന്നവര്ക്ക് എന്തുടാം അവര് സമൂഹ മാധ്യമങ്ങളിലെ ഓരോരോ ആൾക്കാര്ണ്ടാവൊല്ലോ അവര്ക്ക് എന്ത് വേണ ങ്കിലും ഇടാ കാരണം അവര്ക്ക് വേണ്ടുന്നെഹ് പൈസയാണ് അവര്ക്ക് സമൂഹത്തെ നന്നാക്കുകഎന്നുള്ളത് അവരെ ഒരു ജോലിയല്ലല്ലോ അതുകൊണ്ട് ആ ആഹ് അതെ അവര്ക്ക് അവര്ക്ക് ലക്ഷ്യം അവരെ പൈസ്യാ അവരെ കാര്യങ്ങൾ നടക്കണം അവരെ പൈസ അവര്ക്ക് കൈക്കലാക്കണംന്നുള്ളൊരു കാര്യം മാത്രേ ഉള്ളൂ അപ്പോ എ ഇവര് പലതും ഇടുന്ന സമയ ത്ത് നമ്മളെ കുട്ട്യേളിത് കാണുമ്പോ കുട്ട്യേള് വിചാരിക്ക്ന്നത് അതെല്ലാം സാധാരണാണ് എന്നാണ് എന്നാ സാ ധാരണക്കണ്ട പല കാര്യങ്ങളും അവര് സാധാരണ ആക്കുന്നു ഇല്ല അതാണ് പ്രശ്നം നമ്മളി പ്പി ഈ കുട്ടി പെങ്കുട്ടിയാള് കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് സ്ത്രീധനം വേണ്ടാന്ന് ഇപ്പോഴും പറയുന്നു പക്ഷെ സ്ത്രീധനം വാങ്ങാത്ത എത്ര ആൾക്കാര്ണ്ട് നമ്മള് ഇപ്പോ ഇപ്പ എത്ര സ്വർണ്ണത്തിനെല്ല ഇത്രീം വെല കേറി കെടക്ക്ന്ന സമയത്ത് സ്വർണം നേരാമണം ഇട്ട് കൊണ്ടുപോയിട്ടില്ലെകിൽ പെണ്ണ് അപ്പഴും പെണ്ണ് താഴത്തു തന്നെയാ സ്വർണം ഒരുപാട് കൊണ്ട്
അത് ഒരു വീട്ടില് രണ്ട് മരുമക്കൾ മൂന്ന് മരുക്കളുണ്ട് പിന്നെ പ്രത്യേകം പറയണ്ട ഒരാള് കൂടുതൽ കൊട്ന്നാപിന്നെ തീരുമാനമായി
ആഹ് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം അതായത് ഒരാള് കൊണ്ടുവന്ന് ഒരാള് കൊർ
കൊറഞ്ഞാ പിന്നെ അതെന്നേര്ക്കും പിന്നെ ആയിഞ്ഞെത്രെ നല്ല അമ്മായിമ്മാരായിട്ടും കാര്യല്ലാ
ആഹ് അതെന്യാ അഹ് എത്ര നല്ല വിദ്യാഭ്യാസം ഇണ്ടായിറ്റും കാര്യ ഇല്ല എത്ര നല്ല ആൾക്കാരായിറ്റും കാര്യ ഇല്ല സ്വർണം കൊറവാ കൊണ്ട് വന്ന്ണ്ടെങ്ങെ പെണ്ണുങ്ങളെ സ്ഥാനം അടുക്കളയിൽ തന്നെയാന്ന് പിന്നെ അവര്ക്ക് നല്ല ജോലി ഇണ്ടെങ്കില് അവര് രക്ഷപ്പെടും. അതുകൊണ്ടാ ഞാപറഞ്ഞത് വിദ്യാഭ്യാസം മ ത്രഇമ്പോർട്ടന്റ് ആണ്ന്നുള്ള കാര്യം കാരണം വിദ്യാഭ്യാസംണ്ടെങ്കെ നമ്മളിപ്പോ പൊറ രു ണ്ടോ ആഹ് ഉണ്ട് ഞാ ആ ര് തിന്റെ ഞാന് അഹ് ഒരു ആയുർവേദ ഹോസ്പിറ്റൽല് വർക്കെയ്യ്ന്ന്ണ്ട്
ആഹ് ഒ ഓ
ആഹ് അപ്പൊ പി പിന്നെ ഏ അതുകൊണ്ടാഞാപറഞ്ഞഹ് നമുക്കേത് പ്രതിസന്ധിയും തരണം ചെ ആഹ് പക്ഷെ നമുക്ക് അതാ ഞാൻ പറഞ്ഞത് നമുക്ക്പ്പൊ പ്ലസ് ടു ആണെങ്കിലും നമുക്ക് പ പന്ത്രണ്ടാം ക്ലാസ് വരേം നമ്മള് പഠിച്ചിട്ടൊള്ളൂ എങ്കില് ഇപ്പൊരുപാട് കാ ഇതുണ്ട് യോഗേൻ്റെ കോഴ്സുകള് ചെറിയ ചെറിയ ആറു മാസം ന്റ്യു ഇത് സമയപരിധി വെര്ന്നെ എ കോഴ്സുകള്ണ്ട് അതുപോലെന്നെ ഒരുപാട് ഇത്പോലെ വിഷ് ഷയങ്ങള് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഡിഗ്രിയെല്ലം നമുക്ക്
അല്ല ഈ ആ പ്ലസ് പന്ത്രണ്ടാം ക്ലാസ് ഇട്ത്തിട്ടോ
ആഹ് ആഹ് പ്ലസ് ടു എടുത്തപ്പള് പത്താം ക്ലാസ് പ്ലസ്ടു യോഗ്യതയിണ്ടെങ്കിൽ നമുക്ക് ഇട്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കോഴ്സ് ണ്ട് ആയുർവേദേനെ തെറാപ്പി കോഴ്സ്ഇണ്ട് അത് പ്ല പ്ലസ് ടു കഴിഞ്ഞവര്ക്ക് ഇട്ക്ക ക്കാം വേണ്ടി പറ്റുന്നതാ അതെട്ത്ത് കഴിഞ്ഞിട്ട്ണ്ടെ നിങ്ങക്ക് എവിടേങ്കിലും അടുത്തുള്ള ആയുർവേദ തെറാപ്പി സെറ്റർല് കെറാൻ വേണ്ടി പറ്റും അതായത് ഏഹ് നിങ്ങള് നമ്മള് ഉദ്ദേശിക്കുന്ന രീതി ക്കല്ല ഏത് രീതിക്ക് നമുക്ക് ഒരു കാര്യം ഏത് രീതിക്കും മാറ്റാലോ ഉം നല്ലതിനും മാറ്റാം മോശത്തിനും മാറ്റാം അപ്പൊ നമുക്ക് നല്ല രീതിക്ക് ചിന്തിക്കുവാണെങ്കെ നമുക്ക് അത്യാവശ്യം രോഗികളെല്ലാം വരുവല്ലോ ഈ കൈ വേന, കാല് വേന, മുട്ടുവേനന്ന് പറയുന്ന
ആഹ് ആയി ഇന്ക് കുളിക്കാനായിട്ട്ണ്ട് ഞാൻ കുളിച്ച് വരാട്ടോ പിന്നെ വിളിക്കാം ഓക്കെ ആഹ് ശരി